ഹലോ ആഹ് എന്തയി പിന്നെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പ എപ്പഴാ അത്താഴം കുടിക്കണേ?.
ടൈം എത്രായി എട്ട് മണിയായില്ലേ. ആഹ് ഇപ്പോ കയ്ക്കും ഉം
നേരത്തെ കഴിച്ചിട്ട് കിടക്കും.
ആ പിള്ളേര് ഇതാ ഹോംവർക്കൊക്കെ ചെയ്യ്ണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രാവിലെ എയ്നേല് ക്കാൻള്ളേല്ലേ ഇപ്പൊ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നോണ്ട് ഒരേ ഇരിപ്പായതൊണ്ട് നടുവിന്
കടയിൽ ഒരാളൊള്ളോ തന്നെ തന്നെയാണോള്ളോ കടയിൽ.
അല്ല രണ്ട് സ്റ്റാഫുണ്ട്. സ്റ്റിച്ചിങ്ങിന് രണ്ട് മൂ നാല് ആ നാല് മെഷീൻ ഉണ്ട് അയ്ല് ഒന്നില് ഞാൻ ഇര് ക്കും രണ്ടെണ്ണം ഒര് ഇര്ക്കും പിന്നെ ഒന്ന് എസ്ട്രായുംണ്ട്. ഒരു സ്റ്റാഫിനിം കൂടി വേണം. ഇപ്പൊ ഈ യൂണിഫോമക്കെ ഇത്രയും വന്നിട്ട് പിന്നെ എനിക്ക് അടി ടൈമാ
സ്റ്റിച്ചിംഗ് കടയാണോ അതോ
സ്റ്റിച്ചിംഗങ് മാത്രമല്ല, ഗാർമെന്റ്സ് പോലെണ്ട് ആ അയ്ല് കോഡ്സെറ്റ് കു പിള്ളേര്ടെ ഡ്രസ്സ്. അങ്ങനത്തൊക്കെ വരും.
ആഹ് ആഹ് ആഹ്
ഇ ഇന്നർ വിയറ് പിന്നെ ലൈനിങ് മെറ്റീരിയല് ആഹ്
ആഹ് എല്ലാം ഉണ്ട്.
പിന്നെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി വരുമല്ലോ. അപ്പൊ ഞാന് ഞമ്മളെ കട ഷോപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൊണ്ട് വെക്കും.
ആഹ് അപ്പൊ വേറെ എവ്ട്ന്നെ എടുത്ത് കൊടുക്കും.
ആഹ് ഹ് ആഹ്
പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ. വൈകിട്ട് കാപ്പിയൊക്കെ എന്നാ. നിങ്ങള് വീട്ടില് ഉണ്ടാക്കൊ? വീട്ടിൽ ആരെലും ഉണ്ടോ?
വീട്ടിലാരുംല്ല ഞാനും രണ്ട് പിള്ളേരും ഒള്ളൂ ഹസ്ബൻഡ് പിന്നെ ഫ്രൂട്ട്സ് ല്ലേ അയിന്റെ എക്ഷ്
ആഹ് ആഹ്
അത് ആ പൊറത്തോട്ട് പിന്നെ കേറ്റി അയ്ക്കണേ
അഹ് അഹ് ആഹ് ആഹ് അപ്പൊ നമ്മുടെ ഇവിടെ എവിട്ന്ന് കളക്ട് ചെയ്യും. എവ് ആഹ്
അത് തമിഴ്നാട്ടിന്നാ.
തമിഴ്നാട്ടിൽന്ന് ഉം
അവിടുന്ന് അവിടെ തോട്ടം പോയി ഞമ്മള് ലീസിന് എട്ക്കും
നടക്കും
ആ ന്നട്ട് അവ്ട്ന്ന് ഓരോ വണ്ടിക്ങ്ങനെ കേറ്റി വിടും. ഞമ്മക്ക് അതോണ്ട് മരുന്നടിക്കാത്ത
നല്ല ഫ്രൂട്ട്സ് കിട്ടുംല്ലേ
ഫ്രൂട്സ് കിട്ടും ഓരോ കട്ടിങ്ങിലും ഞമ്മക്ക് കൊടുത്തയ്‌കും
എല്ലാം കിട്ടോ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവൂല്ലേ
എല്ലുംണ്ടാവും. മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത മാങ്ങ വരെണ്ട്
ഇനിപ്പം നിങ്ങളെ ഏ വിളിച്ചാ മതി
ആ ആ ആട്ടോ ഞമ്മൾ ഗർഭിണിയള ണ്ടല്ലോ ഓരോത് പറയൊല്ലോ വെഷല്ലാത്തത് ഇങ്ങനെ അടി അടി
ഏഹ് നമ്മള് ഞാനിപ്പ രണ്ടാമത്തെ കൺസീവാ യിട്ടിരിക്കയാ.
ഏയ് അയ് ശരി.
ഏ ഏ ക്കപ്പം എട്ട്മാസം എട്ടാം മാസം
അത് ശരി ഉം.
കൊറെ മാ ഇപ്പൊ മാങ്ങൊക്കെ മാങ്ങല്ലേ ണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാങ്ങ സീസൺ ഒക്കെ കഴഞ്ഞൊല്ലോ നമ്മള് ഇവിടെ എല്ലാം തീർന്നു..
സബർജല്ലി കഴിച്ചോണ്ടി സബർജിൽപ്പൊ കിട്ടാല്ല്യലെ?
സബർജല്ലിയൊക്കെ ഞാൻ കഴിച്ചിട്ടു വർഷങ്ങളായിന്നു എനക്ക്തോന്നെ..
സബർജല്ലി കഴിച്ചാ നല്ലതാ കുഞ്ഞിന് കുഞ്ഞിന് നല്ലതാ.
ആ ഞാൻ നമുക്ക് വീട്ടിൽ പേരക്കണ്ട് ഒരുപാട്.
പേരക്കന്നാല് എന്താവൂലേ വയറ്?
പേരക്ക നല്ലതാ ന്നാ എല്ലാരും പറയുന്നേ- പേരക്ക കഴിച്ചോന്ന് പറയുന്ന അ ഞാൻ എനിക്ക് പിന്നെ നല്ല ഇഷ പിന്നെ നമുക്ക് ചെല ടൈമൊക്കെ ഒമിറ്റിങ് ശർദ്ധിക്കാന് ഇത് രിമ്പഴേ ഒരു പേരക്കങ്ങനേ എടുത്ത് തിന്നു ഒരു ബുദ്ധിമുട്ടെയിങ്ങനെ കൊറയും. എനിക്കങ്ങനെയാട്ടോ അപ്പൊ ഞാനങ്ങ്. പേരക്കാ ഇപ്പ അങ്ങനെ വല്ല്യ വെശൊപ്പൊന്നും ഇല്ല സമയത്ത് ആഹാരം കേഴപ്പുല്ല ആദ്യത്തേന് ഭയങ്കര വെശപ്പയിന് എന്ത് തിന്നാ മ ഇതിന് പിന്നേങ്ങനീല്ല ഛർദി ഉണ്ടായിരുന്നില്ല ആഹ്. എനിക്ക് ആദ്യത്തേനും ഉണ്ടായിരുന്നില്ല ഇതിനും ഉണ്ടായിരുന്നില്ല.
ഏഹ് ഏഹ് അപ്പൊ എന്നാ ഡേറ്റ് ഒക്കെ പറഞ്ഞണ്?
ഡേറ്റ് ഓഗസ്റ്റില പറഞ്ഞേക്കുന്നെ.
ആഹ്.
അപ്പം ഇനിയിപ്പോ ഒരു സ്കാനിംഗ് കൂടെ ഇണ്ട് അടുത്ത ദിവസം ഇപ്പ ആശുപത്രി പോണം അങ്ങന ആ സ്കാനിൽ ഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ന ഡേറ്റ്പറയാ
പറയൂല്ലേ നോർമൽ ഡെലിവറി
ണ്ടേ ആഹ് നോർമല ആയിരുന്നു ആദ്യത്തേ.
ആഹ്
ആദ്യ തന്നെ എനിക്ക് വല്യ പേടിയോ കാര്യോങ്ങളോന്നുണ്ടായില്ല കാരണം നമുക്കൊന്നും അറിയാൻ പാടില്ലാർന്നു. രണ്ടാമത്തെ തിന്.. നമുക്ക് അറിയാലോ കാര്യങ്ങൾ അറിയാലോ ആ പേടി ഒന്നും
എ ഇനിയിപ്പോ ഞമ്മള അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക
ആഹ് ഞാൻ നോക്കുന്നില്ല ഞാൻ ആദ്യത്തേന് ആ ആരും പറയണ കേട്ടില്ലായിരുന്നു കാരണം എനിക്ക് അറിയാം അറിയാതെ ഇരിക്കയാണെങ്കിൽ എനിക്ക് അങ്ങനെ കുഴപ്പില്ല.
ആ ആഹ ഹ..
ഞാന് ആദ്യത്തെന് എനിക്കൊന്നും അറിയില്ല എന്നോട് ഡോക് ക്ട്ർ പറഞ്ഞു ആഹ് ഒരു കാര്യം ചെയ്യിം നമുക്ക്. ആഹ് ഡെലിവറി എടുക്കാട്ടോ എന്ന്റഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് പേടി ഉണ്ടായിനു പൈനും ഉണ്ടായിന്നു അപ്പം ഞാൻ ത്ത് നോക്കി കെടക്കാ നമുക്ക് അറിയല്ലല്ലോ പ്രോസീചർ എന്താന്ന് ആഹ് ഒക്കെ മൂന്നര ഇതെന്താ പൊന്നെ മൂന്നര ആവാത്തേ പറഞ്ഞ്ഞാനിങ്ങനെ നോക്കി കടക്കാണ്. വെയിറ്റ് ഇങ്ങനെ ഡോക്ടർ വന്നു ഉം ഇതാ അറിയാലോ എന്താ സംഭവം എങ്ങനെയാ ഇതെങ്ങനേയാന്നൊക്കെ. അതുകൊണ്ട് എനിക്കൊരു മൊത്തത്തിലൊരു
പേടില്ലേ ഉം ഞാനിങ്ങനെയാണ് രണ്ടാമത് ഗർഭിണിയായപ്പൊ ഞാൻ യു യൂട്യൂബില് എല്ലാ യൂട്യൂബിലും സെർച്ച് ചെയ്തു ലാസ്റ്റ് സെവൻ മന്ത് ആയപ്പോ പിന്നെ ഇത് പ്രസവിച്ച്
ഔ അന്ന്ട്ടോ ശോ
എന്നിട്ട് പിന്നെ ഐ സി യുലെയ്നി നോർമൽ ആയിട്ട് തന്നെ ആഹ് ഡെലിവറി ആഹ് സെവൻ മന്തും പിന്നെ എയ്റ്റ് എയിട്ടീൻ ഡേയ്സും ആയിട്ടള്ളൂ ഇനി ആഹ് ആകെ ഒന്നേ പിന്നെ അഞ്ഞൂറ എറ്റേ വെയിറ്റ് ഒള്ളേയ്ന്നു കുഞ്ഞ് എന്നിട്ട് ഐ സി യു വിലേയ്ന്നു ടെൻഷനായി ടെൻഷനായി നമ്മള് ഒരിക്കലും ഇല്ലേ നമ്മള് യൂട്യൂബില് ഒന്നും സെർച്ച് ചെയ്യരുത് നമ്മള് നോർമലായിട്ട് അങ്ങനെ അത് നടന്നോളൂം
പക്ഷേ ഇണ്ടല്ലോ എന്റെ കസിന് ആദ്യം മുതൽ എനി ഇക്ക് തോന്നുന്നത് ശരിക്കും അവര് രണ്ടുപേരും ഈവൻ ഡോക്ടർ ഇല്ലെങ്കിൽ പോലും അവര് ഡെലിവറി എടുത്തേന്നു തോന്നിപോയി കാരണം ഇവര് എല്ലാം പഠി എല്ലാം അറിയായിരുന്നു അവർക്ക് രണ്ടു പേർക്കും പക്ഷെ അവർ അവർക്ക് ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെ നമ്മ ഇക്കാണെങ്കിൽ ഭയങ്കരം പേടിയായിന്നു കാര്യങ്ങള് അറിയില്ലാരുന്നു എനിക്ക് അവളുടെ കാര്യത്തില് ഭയങ്കര അ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അവർക്ക് തന്നെ അപ്പൊ ഞാനിങ്ങനെ പറയും ശരി അവക്ക് എല്ലാ കാര്യവും അറിയായി രുന്നു എനിക്കൊണ ഇത് ഇപ്പോഴത്തെ എന്നെ എന്താല വന്ന കൈ യൂട്യുബില് നോക്കി എല്ലാം അറിയാം എന്നിട്ട് അവള് ശരിക്കു അവള് അവള് പ്രസവിക്കില്ലായിരുന്നു അവള് പിന്നെ ഏഴു മാസം ബെഡ് റസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് കൊറെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു വിധത്തില് പ്രസവിച്ചു ഏതായാലും ഉം അല്ലേ എന്നോട് വിളിക്കുമ്പോ ഇങ്ങനെ പറയും സുനിതാത്ത അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പിന്നെ അത് കുടിക്കണം ഇത് കുടിക്കണം എവിടെ എന്നാതാ കുടിക്കണേ വേണ്ടത് കഴിക്കും കാരണം ഞാൻ അയിന് അപ്പുറത്തേക്കു ഭക്ഷണം ആദ്യത്തേല് എല്ലാം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ച് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ആ തിന്നത് മൊത്തം എന്റെ മേത്തായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇപ്പ ഇതിന് വിശക്കുമ്പോ പക്ഷെ അതിന് വിശപ്പ് കൂടുതലായിന്നു
ഉം ഇത് ചിലപ്പോ ഒരു പെൺകുഞ്ഞ് ആവും അതാവും ആഹ് എനിക്ക് രണ്ട്
ആ പെണ്ണായ എന്താന്നന്ന് അറിയില്ല മനസ്സിലാവുന്നില്ല എന്താന്നു ഉള്ളത് നമക്കൊരു പിന്നെ അവ ആദ്യ പ്രത്യേകര ഒരു വ്യത്യാസങ്ങളുണ്ട്ണ് അനക്കം കൂടുതലുണ്ട് പെതിയൊക്കെ ഉണ്ട്
ച ചക്ക തിന്നോ
ചക്ക തിന്നു ചക്ക ബവിടെ ഇണ്ടായി തിന്നു ഞങ്ങള് എനിക്ക് ആ ആദ്യ ആയ ടൈമിൽ ഞാൻ ചക്കക്ക് പൂതി അ ഞങ്ങള് ഇരൂനൂറ്റി നാപ്പത് രൂപ കൊടുത്ത് ചക്ക മേടിച്ചു
ആഹ്
ആ ഒരുപാട് അന്വേഷിച്ചട്ട് അ ഞങ്ങള് പക്കം ന ഇവിടെയൊക്കും ചക്ക
ചക്ക് ഞങ്ങക്ക് നാട്ടിൽ ഇവിടെ കെണ്ട് പക്ഷേ ഞങ്ങൾക്ക് വീട്ടിലില്ല ഞാൻ ഓരോരുത്തരും എനിക്ക് തരും ചക്ക
ആഹ് ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാടുണ്ട്
ഏഹ്
ആഹ് പക്ഷേ ഇപ്പ എല്ലാം പഴുത്തു അള്ളാഹ് മാ ചക്ക ഇവിടെ തീർന്ന ഇല്ലങ്കിൽ ഞാൻ ഇവിടെ വരാണ് ഇഷ്ട്ടം പോലേയി
ഏഹ് ഞാൻ നട്ടില്ലേ ആരെലും ചക്കണ്ട വ ഞ്ഞാല് ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് വണ്ടി എന്തലും വിളിച്ചിട്ട് അവരോ കൊടുത്തു വിട്ടാൻ പറ ഞാൻ വിടുന്നു പേമെന്റ് കൊടുത്തോളാന്ന് പറയും അത്ര അത്രയ്ക്ക് ചക്ക ഇഷ്ടാ ഇപ്പതെങ്ങു ചക്ക വല്യ ടെസ്റ്റ് പോയി മഴ പെയതില്ലേ മഴ പെയ്യുന്നതിന് മുന്നത്തെ ചക്കകിട്ടണം ഇപ്പൊ വെള്ളം കേറില്ലേ
പക്ഷേ ചെല ചക്ക എന്റായിലുള്ള വെള്ള അങ്ങനെ ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോ ഇന്നലെ ഒരു ചക്കപ്പുഴുക്കൊക്കെ ണ്ടാക്കിയാരു ഇന്നലെ ഇവിടുന്നൊരു ചക്കടുത്തിട്ട് ഏഹ് കൊണ്ടയി എന്തുന്നല്ല ചക്കപ്പുഴുക്കാരുന്നു ഞാൻ എന്നിട്ട് ഇന്നു രാവിലെ അതിന്റെ കുറച്ച് എന്നിട്ട് രാവിലെ ഞാൻ കഴിച്ചത് ചക്കപ്പുഴു
ഏഹ് ഹേ ഹേ
സാധാരണ എനിക്ക് ചക്ക ഇഷ്ടല്ല ചക്ക കഴിച്ചിട്ടേ ഇല്ലാത്തൊരാളാരു
ഏഹ്
ട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ വഴക്കുപറയും ഇതെന്നുതന്നെ എന്നും ചക്കയ ചക്കയുടെ സൺ ആയ ചക്കക്കുരുക്കറി ച തു മാത്രള്ളൂ മന ഭ്രാന്തു പിടിപ്പിക്കുന്ന ഒക്കെ പറഞ്ഞു വഴക്ക് പറയാരുന്നു പക്ഷേ ആയി എന്താന്നറിയില്ല എനിക്കവിടെ പയങ്കര എനിക്ക് തന്നെ എനിക്കോ അതൊള്ളത് എനിക്ക് ആദ്യത്തേന് ഒന്നിനും കൊതിണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് ശരിക്കും കൊതി തി എന്തനോന്നും അറിയില്ല
ആഹ് എനിക്കും അങ്ങനത്തന് രണ്ടിനും കൊതി എല്ലാരും ചോയ്ക്കോ എന്താ കൊതി കഴിക്കാനന്ന് ക്ഷെ നമുക്ക് പറയാനറിയില്ലല്ലേ
ആഹ് അങ്ങനെയാരുന്നു എനിക്ക് പക്ഷെ ഇത്തവണനിക്ക് ചക്ക പിന്നെ എനിക്ക് ഫുഡ് പ്രേവിങ്സ് കൂടുതലാ അന്ന് വെച്ച കഴിഞ്ഞാൽ അഹ് ഇപ്പയേ എന്തെലു ഒക്കെ കണ്ട കഴിയുമ്പോ എനിക്ക് കഴിക്കാൻ തോന്നും അതുപോലെ ഞാൻ ഷെയ്ക്ക് കുടിക്കില്ല ഷെയ്ക്ക് കുടിച്ചിട്ടില്ലാത്തൊരാളാ അന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്ക് മധുരം ഒരുപാട് മധുരം എനിക്ക് പറ്റില്ല പക്ഷെ എനിക്ക്പ്പ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചേയിച്ചച്ച് കുടിക്കാനൊക്കെ കൊതിയാവും ആ അയ്യോ ഞാന് ആലോചിക്കുക ആ മധുരയാണെങ്കില് ഓവർ മധുരം എനിക്ക് ഇപ്പോഴും പറ്റില്ല പക്ഷെ എന്നാലും ഒരു മീഡിയം മധുരം ഇട്ട എനിക്ക് ഓക്കെയാ അപ്പൊ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾുണ്ട് പ്പോ
എന്ത് ശയിക്കാണെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിച്ചാ മതി പുറത്തൊന്നും എന്തേലും കഴിക്കണ്ട
ആ വീട്ടില കടിക്കും പക്ഷെ മോന് കൊടുക്കാൻ പറ്റൂല്ല അവനാണെങ്കില് തണുപ്പ കണ്ടുന്നത് ഭയങ്കര പ്രശ്നാ അതുകൊണ്ട് ഒളിച്ച കൈകണേ
ഹ് ഹ് ഹാ ഏഹ്
അവരാണെങ്ക ഭയങ്കര ഇഷ്ട നിക്ക്
ഉം
പി നമ്മ കൊറ കൂടുതല ആദ്യ അതിക്ക കൊറെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നോട് എനിക്ക് ചോദി ക്കും മാറ്റങ്ങ അഛ എാ മാറ്റങ്ങ ആൾക്കാർ എന
ഉം
ണ്ട് അപ്പൊ പറയണ്ടോ അ എന്ത കൊഴപ്പല്ല വേറെ കൊഴപ്പ
ഏഹ് ഹസ്ബൻഡ് നാട്ടിലുണ്ടോ
ആഹ ഇപ്പ നാട്ടിലുണ്ട്
ആഹ്
യ
ആഹ് ആഹ് ആഹ് ഉം
ആ ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു
ഉം
മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മഴ പെയ്തോ ചെറുതായിട്ട് ചാറില്ലേ
ആഹ് ചെറുതായിട്ട്
ആഹ്
എന്നാലും തണുപ്പുണ്ട്
ആയിക്ക